ഹലോ
ആ
എന്താണ് വർത്താനം
നല്ല വർത്താനം
ഫുഡ്‌ ഒക്കെ കഴിച്ചോ
ആ ഫുഡ്‌ ഒക്കെ കഴിച്ചു
ഉം എവിട പെര്ന്നാളായിട്ട് വീട്ടിലാ
ഇല്ല ല്ല പോയിട്ടില്ല ഭർത്താന്റ വീട്ടില്ന്നെ
ഏ ഇപ്പൊ അപ്
ഞങ്ങളു നാളെ ആ പോക്ക്ണ്ട് ആ എല്ലാരും വീട്ടിൽ ആയ കാരണമേ പോകാൻ പറ്റീട്ടില്ല ഉം ആ
ചെറിയ മക്കളാണ്ച്ച്
ആ ചെറ്ത്ണ്ട് മൂത്തത് പത്ത്വേസായി
ഉം ഫുഡ് എത്ത പെര്ന്നാക്കെന്തേനി ഇണ്ടാക്കിഞ്ഞേ അപ്പൊ
നാളെ
പെര്ന്നാക്ക് ഏ ബിരിയാണിയാ
അല്ല നാടന് നാടഞ്ചോറ് കുമ്പൾങ്ങക്കറി
ആ ആ ണ്ടാക്കാറ്ല്ലെ പ്പൊ ണ്ടാക്കല് ല്ലെബിരിയാണി അങ്ങൻത്തെ
ആ ത്എല്ലാരും വിര്ന്നാരൊക്കെ വര്മ്പൊ വിര്ന്നാരക്കെ വര്മ്പ ണ്ടാക്കൊള്ളു
ഏ പെര്ന്നാക്ക് പെര്ന്നാക്ക് ഡ്രസൊക്കെട്ത്തൊ
ആ ഡ്രസ് ഒക്കെ ഇട്ത്ണ് ആഹ് എന്താ നിങ്ങള്
ചെറിയ മോ ആ അമ്മാൻ്റെ വീട്ടിലാണ് ഇപ്പൊ
അതേ ഇന്നലെ പോയ
ആ ആ
ഉം
അല്ല ഇന്ന് പോന്നിട്ടുള്ളൂ.
അതേ
അന്നിട്ടെന്താ മഴ ഇണ്ടാ നാട്ടിക്ക്
ഏഹ്
മഴെണ്ട
മഴ ഇല്ല മഴ ഇങ്ങനെ മൂടി വരിണ്ട് അവിടോ?
അതേ അങ്ങനെ തന്നെ ഇവിടേക്കെ ഇങ്ങനെ വെയിലിന്റെ സാധ്യതക്കെ ഇണ്ട്.
എന്താ നിങ്ങള് എന്താ പഠിച്ചേ? ജോലി എന്തേലും ജോബ് എന്തേലും ഉണ്ടോ?
ഇല്ലില്ല ഞാൻ പത്താം ക്ലാസ് പത്തു പത്ത്
ഉം
ഉം
മൂന്ന് ചെറിയ മകനാ മോനാ
അല്ല മോള്. മൂത്തത് മോന്
ഏ ചെർതാ
ആ രണ്ട് വയസ്സ് ഒർങ്ങാണ് നീച്ച്ട്ടി ല്ലാ.
ഏ മറ്റോലെ രണ്ടാളല്ലേ ഉള്ളൂ?
അല്ല നാലാള്ണ്ട്. ആ ആ മതി. ആ ഞാൻ പറഞ്ഞിന്നു ആ. ആ ഹലോ
ഹലോ
ആ ന്നിട്ട് എന്താ ഫുഡ് ഒക്കെ കഴിച്ച് കെട്ക്ക?
കെടക്കൊന്നല്ല ഇവ്ടെ ങ്ങനെ ഇര്
കുട്ടിയളൊക്കെ എവ്ടെ കളിക്കാ പോയ.
കുട്ടിയള് ആയിട്ടില്ല. ഇപ്പന്നാരാ കൈന്നിട്ടുള്ളു. രണ്ടര വർഷം ആയിട്ടുള്ളൂ.
അതേ.
ആ ആയിട്ടില്ല.
ആ
ഉം
എവിടേം പോയില്ലേ പെര്ന്നാളായിട്ട് പെര്ന്നാളായിട്ട് എവിടം പോയില്ലേ?
പോവണം
അതെ
നിങ്ങൾ എവിടേക്കും പോയില്ലേ നു ഇപ്പ എന്തേലും പോയി
ആഹ്
വല്യ മോന
ഇല്ല ഇല്ലില്ല ഒന്നൂല്ല അപ്പ എട്ടാം ക്ലാസ്സ് കഴിഞ്ഞ് എട്ടാ
വിദേശത്ത് അവിടെ
അതാ വിദേശത്ത
വിദേശത്ത
ആഹ്
ഉം
എന്താ ഇന്ന് ഫുഡൊ
നാത്തുമാ ര് എത്ര ആൾക്കാരാ
മൂന്ന് ആളുണ്ട് മൂന്ന് നാത്തുൻ മാരും മൂന്ന് ഒരെളച്ചി ഒരു മൂത്തച്ചി.
ആഹ്
ആഹ്
ഏഹ്
കേൾക്കണില്ലേന്ന് ചെറുതായിട്ട് ഇങ്ങന റേയ്ജ് പോവാ റേയ്ഞ്ച് പോവുന്നിണ്ട
ഇല കേൾക്കില്ലേ ഇവിടെ റേഞ്ചിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഒണ്ട് ഉം
കേൾക്കണില്ലേ
ആഹ് ഇപ്പ കേക്കാ
റേഞ്ചിന്റെ ഒര് ചെറിയ ഒര് പ്ര അവിടെ വീട്ടിലാകുമ്പോ പിന്നെ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല
ആഹ് ആഹ്
കെട്ടിച്ച വീട് എവിടാ നിങ്ങൾക്?
ആ
കെട്ടിച്ചത് എവിടെക്കായ്ച്ച
ഇര് ഇടയിൽ
എളയൂരാ
കേക്കില്ല കേൾക്കുന്നില്ല
യ ആ ഇണ്ട് ഇണ്ട് എളയൂര്ന്നാ പറഞ്ഞെ?
ആഹ് ആഹ്
മ് ഞങ്ങക്കും ആഹ് ഭാഗത്തു ത്തന്നെ കാര്യാറമ്പ് വീട് കാര്യാറമ്പ് കേട്ട് ഇപ്പത് കാവൽ നിക്കും എടുത്തെടുത്ത ത്തന്നെ ഉമ്മേഉപ്പയൊക്കെ ഇണ്ടോ കെട്ടിച്ചയെടുത്ത്
ഉമ്മ മാത്രം
ഏ ഉപ്പ മരിച്ചുകുണോ?
ആഹ് ഉപ്പ മരിച്ചു പോയി ഞങ്ങള് വരണ കാലത്തിനുള്ളിൽ
എത്രയൊക്കെ കൊറേ കൊറേ ആയോ
ആഹ് പത്തു ഇരുപത്തൊന്നു കൊല്ലൊക്കെ ആയിക്കിണ്
മ്
മരിച്ചിട്ട്
പരിപാ ന്തേലും ണ്ടോ?
ഏ
പരിപാടിക്കെ നടത്തലുണ്ട് വെച്ചാണ്ടിന്റെ ഇതിന്റന്ന്
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട്
മ് നാത്തൂന്മാരൊക്കെ അന്ന് വരോ
ഓര് നാളെ
ഏ അപ്പം നാളെ ഓല് വന്നിട്ടെ അടെല്ലാം പോവാറ്
ആ അല്ല അങ്ങക് വിരുന്തുകാര് വരാനുണ്ടായിരുന്നകൊണ്ടേ
ആഹ് ആഹ് ഏർചെല്ന്റെക്ക് മാര്യേജ് കഴിഞ്ഞില്ലാ
ആ എല്ലാരും മാര്യേജ് കഴിഞ്ഞു
ഏ
ഓലൊക്കെ വിരുന്ത് യേക്കണെ
ഏ
തറവാട്ടില് ഞാൻ ഒറ്റക്കന്നെ ഉള്ളു അപ്പം മ്മാടെ നെഞ്ച് താമസ്
വെറെ പോയിട്ട് ഇണ്ടാവുലലെ ഇങ്ങൾ വെറെ പോയിനൊ
ഇഞ്ഞ് വേറെ പോവാൻ ആളില്ല ഇഞ്ഞ് ഞാനെന്നെ ഒള്ളു ഇവടെ
ഏ
അങ്ങനെ
ഉം
ഇന്നട്ട് എന്താ അവ്ട്ത്തെ കാലവസ്ഥ മഴക്കാർ ഇണ്ട് നല്ല മൂടിക്ക്ണ്
തോൺണെ കണ്ട്ട്ട്
പെയ്യട്ടെ വള്ളം ഒക്കെ ഇണ്ടോ
ഏ
വെള്ള ഒക്കെ ഇണ്ടോ
വെള്ളത്തിന് ച്ച് കൊഴപ്പൊന്നും ഇല്ല അയുടിം ഇവിടം ഒക്കെ വെള്ളം ഇണ്ട്
ആ ആ അ
അയുടെ എന്താ കെണറും തും ഒക്കെ ഇണ്ടോ
ആ ഇവടെ കൊഴലും രണ്ട് കെണറും ഇണ്ട്
ഏ
ആ വള്ളത്തിനൊന്നും ബുദ്ധിമു
ഇഞ്ഞ് എന്താ വീട്ട്ക്ക് പോവുമ്പം ഇമ്മാന്റെ വീട്ട്ക്കും പോവൽ ഇണ്ടോ അങ്ങനെ നിക്കാൻ പോവുമ്പം
ഇല്ല ഇന്റെ വീട്ടിൽ മാത്രം
എ
ഇമ്മാന്റെ വീട്ട്ക്ക് ഒന്നും പോവുല അത് കൊറെ കൊറെ വീ ദൂരത്ത്ക്ക് പോണം കാടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥൽത്താ
ഉം കാടമ്പുഴ ഒയുടെ കേക്കാ
കാ അയ് ശെരി കാടമ്പുഴ ഒയുടെ ച്ചാ വളാഞ്ചെരി ഒക്കെ കെഴിഞ്ഞിട്ടാ
ഏ കൊർച്ച് ലോങ്ങ് ഇണ്ട് ലെ
ആ കൊർച്ച് ലോങ്ങ് ഇണ്ട്
ഉം പിന്നെ എന്തെക്കെ
എന്നാണ് ഫുഡ്
വൈന്നാരം ഇപ്പം എത്താണാവോ ഇമ്മമ്മാന്റെ സ്പെഷൽ ഉണ്ട് പായസോ എത്താണാവോ
ആ അ
ഇമ്മമ്മാക്ക് എന്തെങ്കിലും ഒക്കെ വന്നാ ഇണ്ടാക്കണം ഏ
ആ
ഇവിടെ ഇപ്പം വീട്ടിൽ ആരും ഇല്ല എത്താ അമ്മായിളോക്കെ വിരുന്നു പോയിന്
ആ ആ
ണ്ട് അമ്മായിയാളെ വീട്ടിലെ ബാക്കി മറ്റേത് രണ്ടാളും വേറെ പോയിന്
ആ
അപ്പോ ഓല് രണ്ടാളും ഇന്നലെ പോയി ന് പെരുന്നാ
ഏ ആ ആ
അ പിന്നെ അങ്ങനെ ഓലൊക്കെ പോയി മറ്റവര് രണ്ടാളും ഇവിടെണ്ട്
ഉം
ഞാൻ ഇതുവരെ കുഞ്ഞാമാന്റെ കുട്ടിന്റെ ഇന്റെ ആയിട്ടുല ഒരു കുഞ്ഞാമാന്റെ കു ട്ടീണ്ട് അപ്പൊ ഓളെത്തേയ്ന് ഓള ഇപ്പോപോയി
അതെ
ഓള് പഠിക്കോള് പാരാമെഡിക്കലിന് പഠികയാ
ആ എവിടെന്ന്
ഞാനും ഗ്രാഫിക് ഡിസൈന് കഴിഞ്ഞാണ് ഇനി ജോബ് നോക്കണ എന്തെങ്കിലുഒക്കെ
ഹുസ്ബന്റോടെയല്ല
ഹസ്ബൻഡ് നാട്ടിലുണ്ട് കച്ചവടാണ്
ആ എവിടെണ്
അവിടെ അങ്ങടിയിലന്നെ കാവന്നൂര് ടൗണിലന്നെ
മം ഉം
പിന്നെ എന്തൊക്കെ
വേറെ എന്താ കൊഴപ്പൊന്നുംല്ല ഇ ങ്ങനക്കെ പോവണ്ട്
ഉം ഇന്നാ ആയിക്കോ ഇന്ന് ശരി സമയം കഴിഞ്ഞില്ലേ
ആ ആയികോട്ടെ
ഉ ഉ